ഹലോ
കേക്ക്ന്നില്ലേ?
ആഹ് കേട്ടു കേട്ടു
ആഹ് പിന്നെന്തൊക്കെ വിശേഷം?
ഇതാ ഫുഡ്കയ്ച്ച് കൊണ്ട് ഇക്ക
ഏഹ് കഴ്ക്കാനായോ
വെഷന്നപ്പം വേം കഴ്ക്കട്ടെ വിജാരി ആരിംകാത്ത് നിക്കണ്ടല്ലോ
ആഹ് അപ്പോസൊയാബിയൊക്കെ പൊര്
സോയമ്പിൻ പൊരിച്ച് ഞാൻചൂടോടെതെന്നെ തിന്നട്ടെ വിജാരിച് ചൂടാറിയ
ക്കാണ് അപ്പതണ്ത്തത് ഒ തായി ബെലം കിട്ടൂല.
മ് ഹ് ഇപ്പ നല്ല ടേസ്റ്റ
ആഹ് ചെറിയെ സോയാബി അതോ വെൽതോ
വെൽത് മുറിച്ചിട്ട് അതാ രസം ചെറുതെനിക്ക് അത്ര രസം തോന്നൂല. കൊർച്ച് ഇയ്യമസ മസാല പൊടിയുട ലേസം ഉള്ളിയൊക്കെ മുർട്ടി ഇട അപ്പോ ന്നല്ലെ അർച്ചിഫ്രൈ ആക്കുവാനെകടായി വരും
ആഹ് എന്താ പൊരിക്ക ചെയ്യെല് വെര്ട്ട ചെയ്യല്
പൊപൊര്ക്കും കൊറേശെഇട്ടിട്ട് ന്നല്ലെ ഞെരിച്ച് ഇടുക്കും
ആഹ് ആഹാ ന്നല്ലെ എണ്ണ വേണം അതിന് ന്നല്ല എണ്ണ കുടിക്കോലോ
ഉം കൊറെശെ ആക്കിയാൽ എണ്ണ വാർന്ന് വെരും ഞെരിയുമ്പോ ഇത്ങ്ങട് കോരിയെടുക്കാലോ അപ്പോ എണ്ണ വാക്കി വെരും അങ്ങനെ അങ്ങനെ ഒര്മിച്ചിടുമ്പോ അങ്ങനെ വെന്ത് വെന്ത് കളിക്കും
ആഹ് അതെ
ആഹ് വേവിക്കാൻ നിക്കൂല അല്ല ഞെര്ച്ച് ഇങ്ങട് ഇട്ത്താല്
ആഹ് അതിന് കൊർച്ചീച്ചെ ചൊർ
കുറേശെ ഇടണം ആ പിന്നെക്ക് തോനെ ഇണ്ടാക്കാൻ പറ്റൂല കൊർച്ചാക്കെ പറ്റൊള്ളല്ലോ തോനെണ്ടാക്കുമ്പോ സമയംണ്ടാവുലല്ലോ കൊറെ നേരയ്ന്റെ എട്ത്ത് നിക്കാൻ.
ആഹ്
ഒരാക്കോ രണ്ടാക്കോ
ഒരാക്ക് ആ രണ്ടാ അങ്ങനെ പിന്നെ പെട്ടെന്ന്ണ്ടാക്കാം
കൊർച്ച് വെല്ലിഉള്ളീം വെട്ടിട്ടാല് പിന്നെ ചോർന് കറി വേണ്ടേലോ വറ്റിചെച്ചെ ചോറു ആയാല്
ആ ഹ്അതായതാ എന്താ വേവ് കുറവുള്ള അരിയ വെക്കല്
ആ ക്രാഷ് നരി ഇട്ടാ ഒരു വിസിൽ വരു മ്പോ ഓഫ് ആക്കിയാൽ മതിയല്ലോ വിസലടിക്കിന് മുമ്പേഓഫാക്കി ക്കാളും അപ്പൊ പിന്നെ അത്ര മതിയല്ലോ
അതെന്താ ചൂടുവെള്ളത്തില് ഊറ്റല് പച്ചവെള്ളത്തി ലോ
ഞാനിപ്പ കുക്കറില വെച്ചാ ഊറ്റ ഊറ്റാണ്ട് കാണ്ട് ഒരു ക്ലാസ്സിന് രണ്ട് ക്ലാസ് വെള്ളം വെച്ച് ആ ഉള്ളി ഇട്ട് കുറച്ച് പട്ട എന്തെങ്കിലും പൂവൊക്കെ ഇിട്ടിട്ട് അപ്പൊ ബിരിയാണി നീച്ചോണ്ടൊക്കെ ആഹ് നെയ്ചോറിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുവല്ലോ
ആഹ് അതെ വേൽപ്പ പണി ആണന്ന്
പ്പ പണിയാണ് ഒരു കറിയും ഉപ്പേരിവ് രാത്രിക്ക് എന്തായാലും എല്ലാവരും ഉണ്ടാവും അപ്പൊ വേറെ ഭക്ഷണം ഉണ്ടാക്കണം
ആ അപ്പൊ എന്ന അങ്ങനെ നമ്മള ആയി കഴിഞ്ഞാ ത പറയാ നമ്മള പണി പെട്ടെന്ന് കഴിയയും ചെയ്യും പിന്നെ പിന്നെ നമുക്ക് ഒരു ഒഴിവുണ്ടാവില്ല പിന്നെ അതാണെ രാത്രിക്കൊക്കള് വേറെ എസ് ട്രാ ഉണ്ടാക്കണ്ടേ ആഹ അതാണ് അപ്പൊ പിന്നെ ഇത് നമ്മള് രാവിലെ കിഞ്ഞാ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പണി
അത്ണ്ടാവും ഞാൻ വീണ്ട തോന്നി അങ്ങനെ തന്നെ ഉണ്ടാക്കും ഉമ്മച്ചി ഉള്ള കൊണ്ട് ചൂടുള്ള വേണാനും പിന്നെ ആഹ് പിന്നെ കുക്കറിലോ റൈസ് കുക്കറിലോക്കെ ആവുമ്പോ പിന്നെ തീ കൊടുട്ടണ്ട് വ അപ്പൾ തീ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലരി ഇട്ടിട്ട് രാത്രികൽ കൂടെയൊക്കെ വച്ച വെക്കും അല്ലെങ്കിൽ പിന്നെ റൈസ് കു കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ രണ്ടു നേരത്തൊക്കെ ഒന്നായിട്ട് വെക്കണ്ടേല്ലോ കൊറേ വെക്കുമ്പോ വേവ ഒന്ന് പാഗമായി കിട്ടും
ാക അയ്ന് പെട്ടെന്ന് ആവശ്യംങ്ങൾക്കെ സുഖം കുറച്ചാൾക്കാാര് രണ്ടോ മൂന്നോ ആൾക്ക കരക്കുണ്ടെങ്കില്
തോന ആൾക്കാർക്കൊന്നും ശരിയാവില്ല ഒരു
അത പിന്നെ അടുത്ത കന്ന്റ്റ താളച്ച് പോവ തന്നെ വേണം
അതന്നെ കൊറച്ചോന്ന് പേച്ച പോായാല അതങ്ങ് പോയില്ലരിക്കും മീനാരും കൊടുക്കാൻ പറ്റില്ല രാത് അഞ്ചിനറ്റ് മറന്നു പോയാൽ പോയി റൈസ് കുക്കറൽ റഷനരിയോ കാണാൻ പോലേ
റേഷനരി ഒക്കെ മറ്റേത് നമ്മൾ എത്ര വെച്ച കഴിഞ്ഞാലും വായപ്പുണ്ടാവൂില്ല
അങ്ങനെണ്ടാവൂലോ ഉം
റേഷനരി എന്താ റൈസ് കുക്കറില ആകെ അരമണിക്കൂറോ അതിന്റെറൊക്കെ വെക്കേണ്ട ആവശ്യംമള്ളല്ലോ
ഇരുപ ഇരുപത്തഞ്ച് മിനിറ്റേ പറ്റൂ അതിലധികം പോയാൽ നമ്മൾ വേറിട്ട്ക്കൂല
ആഹ് ഒരുമിചാവൂലേ അത് പിന്നെ കഞ്ഞിയ അല്ലെങ്ക പായസൊക്കെ ആക്കിയ
അതൊന്നും ഇപ്പോ ഉമ്മമാരള്ള ഒന്നോർത്ത ഒന്നും നടക്കൂല എന്നൊക്കെ വൃത്തിക്ക്ന്നെ വേണല്ലോ മ്മൾ ഒത്തക്ക്പോ നമ്മള് ഉം അത് തന്നെ പോല ഇഷ്ടത്തിന ആയ്ക്കോട്ടെന്ന് ചാദച്ചിട്ട ഞാൻ മിക്കവാറ ഞമ്മക്ക് ചോറുണ്ടാക്ക ഒരു ഉമ്മച്ചക്ക് മാത്രം ഒരു മുക്കാ ക്ലസ് അരീ ഇട്ടാലും പച്ചുങ്ങൾ ചോറ് നന്നാക്കിടുും ഓനി കൊന്ത പോയാൽ തന്നെ ഇന്ത ചിലപ്പോ ബന്തൊക്കെ പോയിന്ന അപ്പൊ ച അറിയിക്കാണ് ഏകക്ലാസ് അരി വിട്ടാൻ മതിയല്ലോ അ എന്തെങ്കിലും കാട്ടിട്ട് കുറ്റിയാല് അത് ഫ്രഷായി കിട്ടും ആവുമ്പോൾ പിന്നെ എന്തായാലും കുഴപ്പല്ല അങ്ങനെയൊക്കെ അവിടെ പോവും
എന്നിട്ട് ഉമ്മേച്ചും പിന്നെ ആരൊക്കെ പോയിട്ടുള്ളത് ഇതിന് പരിപാടിക്ക് ആഹ് ഒര് രണ്ടാളും പോയിട്ടുണ്ടാവലേ
പിന്നെ മക്കള് രണ്ടാള് പോയിന് ഒരാൾ ഇവിടെ കേൾതിിക്കൊണ്ടിട്ടോ
ഏഹ് സ്കൂൾക്ക് ചേർത്തിട്ടില്ലേ
പത്താം ക്ലസ് കിഞ്ഞ പ്ലാസ്ടു
ആഹ് ഞൻ അഡ്മിഷൻ കിട്ടിട്ട് വേണോ
ഉം ഇന്നേ, നാളെ പോയി ചേരണം. അപ്പൊ, ആഹ് കിട്ടിയ്ണ്, കിട്ടിയ്ണ്, അപ്പൊ, സാർ എട്ടേ പ്ലസ്.
ആഹ്, അപ്പൊ സുഖാണല്ലോ.
ഉം ഉം ഉം ഉ കിട്ടിയ് ഇപ്പൊ ഇഷ്ടല്ലാത്തോടത്ത് കിട്ടിയെത് ഒരു കുന്നിൻ്റേൾക്കാ കിട്ടി
ആഹ്, അപങ്ങനാവുമ്പോ ഞമ്മക്ക് മാറ്റിങ്ങാണ്ട് നമ്മള് ടി. സി. വാങ്ങിങ്ങാണ്ട് നമ്മള അട്ത്ത്ക്ക് ചേർത്തിക്കൂടെ.
അങ്ങനെ തേ അപ്പം ത് നമ്മള് പഞ്ചായത്ത് അട്ത്ത് നേക്കിള്ള സമത്ത് നോക്കിയാണല്ലോ ആദ്യം കൊടുക്ക അത് നമക്കറീലൈന്ന് ഇവള് പത്രണ്ടാമത്തെറ്റെ വെറുതെ കൊടുത്തിടട്ടേച്ചിട്ട് കൊടുത്ത്ട്ടെ ഞ്ഞേര്. അപ്പൊ ഈ പഞ്ചായത്തിലതാൾ അതാ തായതേണ്ട്. ആദ്യ അയ്കൊടുക്കാല അങ്ങനെ പ്പോ ആദ്യത് കിട്ടി.
ദ് ഫസ്റ്റ് ആ.. ത്ണ്ടാവൂലെ. കളൃള്, അയിലൊക്കെ നമ്മളട്ത്തെടുത്ത് ള്ളതാണ് ഈ. വി നമ്മക്കാഭാഗത്താള് കിട്ടും. അന്ന് പ്ലസ്. ടു. വെരെക്കെ പഠിച്ചത്. ആ സ്കൂളിലാണെങ്കിലവടെ കിട്ടും.
ഉം ഉം നമ്മള് ഫസ്റ്റ് കൊടുത്തോന്നല്ല കിട്ട്യേ. ലാസ് ക്കെത്തിയാ കിട്ടിയ ഓലെ പരിഗണിച്ചത് അടുത്തുള്ള സ്ഥലെക്കായ്ക്കും. അതെ പഞ്ചായത്ത് അങ്ങനെക്കായപ്പെ ഞ്ഞ്‌പ്പെന്താ താൽക്കാലികം പോയി ചേർന്നിട്ട്.
അവിടുന്ന് ടിസിം മേട്ച്ച്ങ്ങാണ്ട് താക്ക്യാമതിയല്ലോ.
മാറിക്കേറാൻ ബ ബ
അ ഏതാ സബ്ജക്ട്?
ഓള് സ് സയെൻസാ കൊട്ത്ത ഉം സയെൻസാ കിട്ടിയോം
ആഹ്.
ഉം മൂത്തോളും അങ്ങനെന്നേയി മൂത്തേള്പ്പ ഫിസിക്സിനാ പിജിക്ക് പഠിക്കാണ്.
പിജിക്ക് ആഹ്.
ഉം ഉം രണ്ടാം വർഷായി.
ഉം.
കല്യാണൊക്കെണ്ടായ്നിവിടെ ചെമരെക്കെ. ന്നെന്താ പൂപ്പലാണ് മുറ്റത്തിന്റെക്കെ. അപ്പ അത് കഴുകാണോള് പെയിന്റടിക്കാന് ഒക്ക ആഹ് കല്യാണെർച്ചിട്ടുണ്ട് അപ്പോ. കൊറെയൊക്കെ ഞമ്മളെന്നെ അങ്ങൻത്തെ പണീയെക്കെ എട്ത്താല് ത്പ്പേ പണിക്കാരെ വിൾച്ചെന്നെ ചെയ്യിപ്പിക്കെണ്ടല്ലേ, നമ്മള് വെർ ഒക്കാണല്ലോ മെഷീനും ഇവടെണ്ട്. അപ്പോ പിന്നെ സ്വിച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊട്
ആ പിട്ച്ചൊട്ത്താ പിന്നെ വല്ലാ ഉതാക്ക് ഫുള്ളായിട്ട് ക്ലീനായി പോകും.
ആഹ് ആഹ് ആഹ്. അപ്പപിന്നാ നമ്മള് ചെയ്യാന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ നമ്മള് ചെയ്യാ ന്നർഞ്ഞ്‌ പിന്നെ പണിക്കാര് വന്നാ ഓൽക്ക് നമ്മള് ഇങ്ങനെ നോക്കിക്കിം വാണോ നമ്മളോൽക്ക് ഫുഡെഡ് ക്കിം വാണം നമ്മളാ ടൈമെക്കെ അയ്മെല് വേസ്റ്റാവല്ലേ. അപ്പൊ ഞാ പർഞ്ഞ് ആ വേസ്റ്റാവ്ണ ടൈം അതെന്നെ. അത് അത് അത് നീക്കി കൊട്ക്കണം. ത് ഇട്ത്തൊട്ക്കെണം. അല്ലെങ്കില് ഓലയ്നൊക്കെ ടൈമേക്കിയാലും നമ്മളെ പൈസന്നെല്ലെ പോണ്. അപ്പൊ പിന്നെ ഞാ പറയും ഓല് ക്കാ ഫുഡ്‌ക്ക്ണ്ടാക്ക്ണ സമയം കൊണ്ട് ഞമ്മക്ക് വേഗം എന്തെങ്കിലാക്ക്യാ നമ്മക്ക് ഇത് ചെയ്യും ചെയ്യാ വെർതെ ആ പൈസൈറ്റാണ്ടാന്നറിം. നമ്മക്കെന്നെ കഴുകിയാ മതി. കൊറേ ഞാൻ കഴുകി പിന്നെ ഓളർഞ്ഞ് ഞാൻ കെഴുകിക്കേളാന്ന്.
ന്നെട്ട് വീട്ട്ലെച്ചിട്ടെന്നെണ്ടാക്ക്ണെത് കല്യാണം.
ഞാ ഇപ്പ ഈ വർഷം നിക്കാഹേള്ളൂ. ഒരു പത്ത് നാന്നൂറാളെ ആള്.
അത് കൂട്ടിക്കൊണ്ടുപോ ണ്ടാവുലാ ഓളെ.
ഇല്ല ല്ലാ ഓക്ക് കാസ് ആ പഠന കയ്യണന്നെന്നെ നിർബന്ധം.
ആ അല്ലെ അത് കഴിഞ്ഞ അങ്ങനെ തന്നെ നല്ലത്. പിന്നീട് അത് പഠിക്കല് കണ വെർതെ നമ്മള് ഇത്രിം കഷ്ടപ്പെട്ട് പടി ച്ച്ട്ട് പിന്നത് വെർതെ ആവര്തല്ലോ.
അതെ ഓൽക്ക് കല്യാണണ്ട്. കെണ്ടോണോട്ത്തുള്ളോൽക്ക് പെങ്ങളെ കല്യാണണ്ട്. ഓല് കഴിഞ്ഞ വർഷം നിക്കാ ക്കായ്തിട്ട്ണ്ട് പെങ്ങളെ. അപ്പൊ മോന്റെതും കൂടി ഇക്കാശം ഓലീമ്മില് വല്യ കല്യാണം ഓടിറ്റോർയത്ത്ന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഓല്. ഒക്കെ വരാൻള്ളോലെക്കെ വന്നോളാം പർഞ്ഞ് ഇഞ്ഞ്പ്പോ കല്യാണാവ്മ്പോ ഓൽക്ക് ഇങ്ങോട് വെരേ ആയി ഒക്കെ വേണ്ടിയെരും. ഓൻ പർഞ്ഞ് വര്ണോലൊക്കെ പുത്യാപ്പ്ളാര് വര്ണോലൊക്കെ വന്നോട്ടേ ന്നാ നമ്മക്ക് ആ ചടങ്ങുകളാക്കൊണ്ട് കയ്ഞ്ഞിട്ടൊല്ലോ.
ആഹ്.
അട്ത്ത വർഷം പിന്നെ ഞമ്മക്ക് പുത്ക്കംന്നർഞ്ഞ ചടങ്ങും ഞങ്ങക്ക് നാട്ടാരെ വിളിച്ചൊരു കല്യാണും. അങ്ങനെ വാക്കിണ്ടാവുള്ളല്ലോ. പിന്നെ മയ് നല്ല മയക്കാല ആവുമ്പോ ഞങ്ങളൊക്കെ തോട് വക്കാ.
ആഹ് നല്ല വള്ളം കേറും.
ഉം വള്ളം വഴിയൊക്കെ മുട്ടിപ്പോവും. വീട്ടിലേക്ക് അങ്ങനെ കേറിയില്ലെങ്കിലും പക്ഷേ വഴ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ താഴ്ന്ന സ്ഥലത്താണ്. ഓലും അങ്ങൻതന്നെ എന്റെ അട്ത്ത്ക്കന്നെ കെട്ടിക്ക്ണു അടുത്ത വീടന്നെ. ഒര് സ്റ്റോപ്പ് വ്യത്യാസം നടന്നു പോവാനേ ഉള്ളൂ.
അപ് ആഹ് അഎന്താ ലവ് മാരേജ് അങ്ങനെ എന്തേലും ആണോ?
അങ്ങനൊന്നുല്ല ഞങ്ങ കണ്ടിട്ടൊന്നു ഇന്റെ കൂട്ടുകാര്ത്തിയാണോള് ഇന്നങ്ങോട്ട് കെട്ടി കൊണ്ടോന്നാണ് ഓളിം ഇങ്ങോട്ട് കെട്ടി കൊട് കോണ്ടോന്ന് പിന്നെ ഞങ്ങള് നല്ല കൂട്ടാര്ത്തിയേളേനി ക്ലാസിനൊക്കെ പോവുമ്പേയ് അപ്പൊ പിന്നെ അങ്ങനെ. പിന്നെ ഉമ്മന്റെ കുടുംമ്പുആണ് അപ്പ ഉമ്മക്ക് ഭയങ്കര ഇഷ്ട്ടേനി ഓനോട്. മോന് ഗൾഫിലാണ് ഓൽക്കൊന്ന് വരുമ്പൊക്കെമ്മന്റെ അടുത്ത് വരും താ ബെന്ധാ എന്താ കുടുംബക്കാരായതോണ്ട്. അപ്പോ പിന്നെ ഉമ്മച്ചിക്കൊരു പൂതി ഓനെക്കൊണ്ട് മോളെ കെട്ടിക്ക്യാന്ന്. പിന്നെ ഓൻ ഗൾഫ്ന്ന് വന്നപ്പോ ഇവ്ടെ വന്ന് ഇവിടെ വന്ന് കണ്ടു പോയി. അഹ് പറ്റി അപ്പ പിന്നെ അങ്ങനെ ചെയ്യാന്നർഞ്ഞ് അന്ന് പോയി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ഇനിയിപ്പോ. ഓൽക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യണംന്നർഞ്ഞപ്പോ ഇന്നാ നിക്കാഹ് കൈച്ച്ടാന്നാക്കി. ഉം അങ്ങനൊക്കാണ് ആഹ് അതെ അതെ അതെ. ഇഞ്ഞ്പ്പൊ അടുത്തൊല്ലം ഇഞ്ഞൊരു കല്യാണം കൈക്കണം ഓര് അഉടെ ടീച്ചറാണ് സ്കൂള്.
ആഹ് അപ്പൊ പി ആ അപ്പൊ പിന്നെ കൊഴ്പ്പല്ലല്ലോ.
ആഹ് ഈ ഫീൽഡന്നാണ്. ഹ്‌ഹ്‌ അപ്പോ ആ അതെ അപ്പ ആ സമാധാനം ഉം ഒരാട പട്ച്ചാ. ആണ് ഗ ഗൾഫ് തന്നെ പഠിച്ചഹും ആഹ് അങ്ങൻത്തോർക്ക് ഓൽക്ക്. ആഹ് ഒരാളാകേല്ലോ പഠിപ്പിച്ചെടുത്താൽ ഉം ഉം ഉ ഉ.
പിന്നെ ഓൽക്ക് അതിന്റത് അറിയും ചെയ്യും കാര്ണം മറ്റ ആൾക്കാർക്കത് നമ്മളീ പഠിച്ചു കൈഞ്ഞാ ഓള് ജോൽസ്. കരി അങ്ങനെയാണെന്നുല്ലരി ഇത് വരും. ഇത് പിന്നോ ഇത് പിന്നെ ഓനന്നെ ആ ഇതിലായതോണ്ട്. വല്യ പ്രശ്നണ്ടാവൂല.
ആ അപ്പോ ഓക്ക്പ്പൊ ഇൻട്രസ്റ്റ് കൂടി ഓ ഓൻ മാഷായത് കൊണ്ട് ഓളും പഠിച്ചാ എന്തെങ്കിലും ജോലി നേടാന്നുള്ളൊരു തോന്നലോക്കും വന്നിപ്പോ വേറെ എങ്ങനെ എന്തെങ്കിലും ഒക്കാണ്ട് പഠിക്കാ. അത് അവിടെ എന്താ ഇസ്ലാമിക് ഹിസ്റ്ററി യോ എന്തോ അവിടെ തന്നെ പഠിക്കാനൊരു ചാൻസ് കി ട്ടിയതേനി ആഹ് ഗൾഫിന്നന്നെ പഠിക്കാൻ എന്തോര് ഇവടന്ന്ണ്ട് എന്തുണ്ടോ.
ആഹ് അങ്ങന എക്സാം ഒക്കെ എഴുതിങ്ങാണ്ട് അവിടെ ഇതാക്കിട്ടുണ്ടാവു ത്തണെങ്കിൽ.
അടെ കിട്ടിയപ്പോ ആട്ന്ന് പഠിച്ച് ആ ടെ തന്നെ ടീച്ചറായതാണ് അവിടെ. ചെറിയതുണ് അപ്പോപിന്നെ.
ഇനത് കഴിഞ്ഞാൽ അഉട്ക്ക് വിസിയും കാര്യൊക്കെ കിട്ടുവല്ലോ ഫാമിലി. വിസിയും കാര്യൊക്കെ ഉണ്ടാവുല്ലോ.
ആഹ് ഒക്കെ ഇണ്ടാകൈക്കും അതിലൊക്കെ ഹയറുണ്ടെങ്കിൽ അങ്ങനെയാകാട്ട.
ആഹ് ഇണ്ടാട്ടോ നല്ല രീതിയിലാവട്ടെ.
അതെ അതെ അതെ.
മറ്റയാൾക്ക് എന്താ പഠിക്ക എന്താ ആവാന ആഗ്രഹം.
ഓക്ക്. ഇപ്പോ സയൻസെന്നെ പഠിക്കണംന്നാ ഓൾ പറയാ പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കാറൊന്നുല്ല. പട്പ്പിക്കാനും ഓരഷ്ടത്തിനങ്ങനെ വിടാ ന്നല്ലാതെ നിങ്ങക്ക് ഞാൻ പറയും നിങ്ങള് ജോലി ഇട് ള്ള നിർബന്തൊന്നും ഇൻക്കില്ല നിങ്ങൾക്കങ്ങനെഗ്രഹണ്ടങ്ങ് ഇങ്ങൾ പഠിച്ചോളി അത്രേ ഉള്ളൂ ഇൻക്കിഷ്ട്ടല്ല അങ്ങനെ പോവു ഇല്ല്യ മൂന്നാമത്തോള് മൂന്നാം ക്ലാസ്സിൽ ഉംഉ മൂന്നാം ക്ലാ മൂന്നാം ക്ലാസ്സിൽ സ് കൂളിൽ പോവും ഓക്കും പഠിക്കാൻ നല്ല മുമുന്നിലാണ് പക്ഷെ. രണ്ടാമത്തെൊക്കെ അത്ര ഇരിതില്ല അങ്ങനെല്ല സ്വന്തം പഠിച്ചന്നെ ട്യൂഷനൊന്നും വിട്ടിട്ടൊന്നുല്ല ന്നെ പഠിച്ചല് എന്നാലോക്ക് മറ്റോളത്ര കഴിവില്ല മൂത്തൊക്കെ നല്ല മണ്ടേ ഇപ്പോൾ പി ജിക്ക് പോയിട്ട് അടെ നല്ല മാർക്കും ക്ലാസ്സില് ഒന്നാമതൊക്കെ ആണ് പക്ഷെ ഞാന് ന്റെ ഒരു പ്രത്സാഹനം കൊണ്ട്ന്നോല്ലട്ടോ എനിക്ക് അങ്ങനെ പെൺകുട്ടികൾ കുറെ പഠിച്ച് ജോലിയയാ അതോണ്ടൊന്നും താല്പര്യല്യ ഇന്ക്കും താല്പര്യല്ല്യ പര്യല്ല ഞാനും ന്നെപ്പ കുറെ പഠിപ്പിച്ചിനി എന്റെപ്പക്ക് എട്ട് പെൺകുട്ടളായിനി ന്നട്ട് ഇന്നങ്ങനെ പഠപ്പിച്ചി എന്തെങ്കിലും ജോലി വാങ്ങണന്നോക്കെ പറഞ്ഞഞ് പക്ഷേ എന്നാലാണ് എൻ്റെ മനസ്സിന് അങ്ങനെ പൂതിയില്ലാത്തതൊണ്ട് ഞാനങ്ങനെ
ആഹ് അതാണ് നമുക്ക് ആഹ് നമുക്ക് ആഗ്രഹം വേണല്ലോ
അതന്നെ നമുക്കത് മനസ്സിൽ അങ്ങനെ പൂതിയൂണ്ടങ്ങനെ നമ്മള് ചെയ്യും
അതാണ് ആഹ് ഓക്കെ ശരി